ഓ കേക്ക
ആഹ്
കേക്കനില്ലേ
ആ കേക്കുണ്ട് കേക്കണ്ട് കേ ഓക്കേ ഞമ്മുടെ ടോപ്പിക്ക് എന്താണ്?
എന്താ പർയാ
നമുക്ക് എ സിയെ കുറിച്ച് ചർച്ച ചെയ്താലോ?
എന്തിനെ?
എ സി യെ
വേശിയോ
ഏ സി ഏ സി ഏ സി ഏ സി എയർ കണ്ടീഷൻ.
ആഹ് എ സി ഉം
അതെ നമ്മള് പറയ്മ്പഴേ പ ണ്ട് കാലത്ത് വീടുകളൊക്കെന്ന് പർഞ്ഞാല് ചെറ്റക്കുടിലുകള് അങ്ങൻത്തൊര് സെറ്റപ്പാണല്ലോ അതായത് വലിയൊരു ആഡംബരമായ സംഭവല്ല. അതുപോലെ തന്നെ അവർക്ക് ചുമരുകളൊ ഇതൊന്നുള്ള വീടുകളല്ല. അങ്ങൻത്തൊര് സെറ്റപ്പാണല്ലോ പണ്ട് കാലത്ത് ള്ളത്.
ഉം
അപ്പോ ഇപ്പത്തെ കാലത്ത് അത് മാറി.
ഉം
അത് പിന്നീട് കാലങ്ങൾക്കൻസരിച്ച് ജനങ്ങള് ചൂട് അനുഭവിക്കാൻ തൊടങ്ങി. അന്ന് വല്യ വല്യ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കാറ്റിനനുസരിച്ചിട്ടാണ് അതിൻ്റെ
ആഹ് അഹ്ശരിയാ.
അപ്പൊ എന്ത് ഇപ്പത്തെ കാലത്ത് അപ്പൊ അതിന് ശേഷം വീടുകളൊക്കെ അങ്ങനെ ഉഷാറാവൽ തുടങ്ങിയപ്പോ എന്ത് ചെയ്തു ഫാന് വെരലൊടങ്ങി.
ഉം
ഫാനിന്റെ ഒരു മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോ ഇപ്പത്തെ ലോകത്തില്ള്ളെ തൊണ്ണൂറ്റി ഒമ് ഏഴ് ശതമാനോ എത്രയൊ സ്ഥലത്ത് ഈ ഫാന്ണ്ട്.
ലോകത്ത്
ലോകത്ത്, അതായത് എല്ലോട്ത്തും ഫാൻ എത്തീക്ക്ണ്. ഫാന് ന്നുള്ളൊര് ബിസിനസ്സ് ഇഞ്ഞ് ഒരു പുതിയ ആൾ തുടങ്ങുമ്പോ അയാൾക്ക്ള്ളെ കസ്റ്റമേഴ്സും ആരേക്കാരം മുമ്പ് ഫാൻ ഉപയോഗിച്ച ആ ഫാൻ കേടന്നാളുകൾ
ഉം ഉം ഉം
അല്ലെങ്കി പുതിയ വീട്ണ്ടാക്കുമ്പോ അതായത് തൊണ്ണൂറ്റിയേഴ് ശതമാനംന്ന് പർഞ്ഞാല് ആവശ്യത്തിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാന സ്ഥലത്തും ഫാൻ എത്തീക്ണ്.
ആഹ്.
അ അങ്ങനത്തെ ഒരു സംഭവാണ് ഞാനൊരു ബിസിനസ്സ് സ്റ്റഡിയുടെ ഭാഗായിട്ട് ഒരാളോട് സംസാരിച്ചപ്പോ കിട്ടിയൊരു സംഭവാ. അതായത് ഫാനിന്റെ ബിസിനസ്സിനെ കുറിച്ച് ഒരാൾ ആലോയിക്കാണെങ്കിൽ അയാൾ എന്തെയ്യണം. പുതിയ മോഡൽ ഫാന് അതായത് ഓട്ടോമാറ്റിക് ഫാന് റിമോട്ട് ഫാന് അങ്ങൻത്ത സാധനങ്ങളൊക്കെ പുത്യേത് വര്ണ്ടല്ലോ. അതേപോലെ ടേബിൾ ഫാന് കൂളർ ഫാന് അങ്ങനത്തെ സാനങ്ങളൊക്കേണല്ലോ ഇപ്പൊ കൂടുതൽ കളിക്ക്ണെ. കാരണം ഫാന് ന്ന്ളള ബിസ് നസ് എല്ലോട്ത്തു എത്തീണ്. പുതുതായിട്ട് ഒരാൾക്ക് ഫാന് എന്നുള്ള സാനം പരിചയപ്പെടുത്തണ്ട ആവശ്യല്ല.
അയ് ഇല്ല്യ.
ഇല്ല്യ ഇല്ല്യ. പിന്നെ എ സി എന്നുള്ള ഒരു ബിസിനസിനെ കുറിച്ച് പഠിക്കുമ്പോ എ സി എന്നുള്ളത് ലോകത്തിന്റെ ഇരുപ ത്തിമൂന്ന് ശതമാനം ഭാഗത്ത് എത്തിക്കണം എന്നാണ് പറയപ്പെടാറ്. അതായത് നാല് വീടെടുത്താല് ഒരു വീട്ടില് എ സി ഉണ്ടാവും
അത് ശരിയാ. ആഹ് ഉം
ഇരുപത്തിമൂന്ന് പേർസെന്റേജ് ആണ് അപ്പോ ചെല സ്ഥലങ്ങളിലൊക്കെ എ സി എന്താണെന്ന് പറയേണ്ടി വരും എന്നാലും അത് മനസ്സിലാകാൻ എളുപ്പയ്ക്കും ബിസിനസ് ഓഫ് എ സി നെ കുറിച്ച് ഹലോ ചെല സ്ഥല എന്ന് വെച്ചാല് എ സി യുടെ ഒരു ബിസിനസ്സ് ഒരാൾ പുതുതായി തുടങ്ങുകയാണെങ്കില് അയാളുടെ കസ്റ്റമറില് എഴുപത്തിമൂന്ന് ശതമാനം ഏ സി ഉപയോഗിക്കുന്ന ആളുകളല്ല ആഹ് അതെ ചിലവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും, ചിലവർക്ക് അതിന്റെ ആവശ്യം ശ്യകത എന്താന്ന് പറഞ്ഞ് കൊട്ക്കണ്ടി വരും. ഫാൻ വാങ്ങാൻ വരുന്ന ഒരാൾക്ക് ഫാനിൻ്റെ ആവശ്യകത പറേണ്ട ആവശ്യല്ല
അയില്ല. ഇപ്പ എ സി ന്റെ ആവശ്യകത ഇപ്പ എന്താപ്പ അവരോട് പറയാ? അവരെ എങ്ങനെപ്പോ വാങ്ങിപ്പിക്കുക
അപ്പോ അതായത് അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും എ സി എന്തിന് നമ്മൾ ഉപയോഗിക്കുന്നു അതായത് അപ്പൊ ഇനി ഈ ഒരു പഠനത്തില് പറഞ്ഞത് ഇനിയൊരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാല്
ഏ സി യും ഇതെ പോലെ തൊന്നൂറ്റിയേഴാവും
അങ്ങനെ
ങേ എ സി അതായത് ഇനിയൊരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാല് ഈ എ സി എല്ലോടത്തും എത്തും ത്തും
ഉം
ഇത് എന്നോട് പറഞ്ഞൊരാള് വേറൊരു ബിസ്നസിന്റെ ഒരു ആവശ്യായിട്ടു വന്നതാണ്, അയാൾ പറഞ്ഞത് ഒരു ഒരു വാട്ടർ മെഷീനാണ്, അതായത് ഒരു വാട്ടർ പ്യൂരിഫൈയിംഗ് മെഷീനാണ് ആ മെഷീന് ഏകദേശം മൂന്ന് ലക്ഷത്തോളം വിലയുണ്ട്. അതായത് മിനറൽസ് ഒന്നും ആഡ് ചെയ്യാണ്ട് വാട്ടർ പ്യൂരിഫൈ ചെയ്യണ ഒരു തരം മെഷീൻ. അതായത് ഈ വെള്ള ത്തിലുള്ള അഴുക്ക് മാത്രം മാറ്റണ മെഷീൻ. അപ്പോ അയാൾ എന്നോട് പറഞ്ഞത് ഈ ഒരു ബിസിനസ് ഐഡിയ ഉള്ളത് ഇന്ത്യയിൽ ഒരു ശതമാനം ആൾക്കാരുടെ അടുത്താണ്.
ബിസിനസ് ഐഡിയ ഉള്ളതോ?
അതെ അതെ അതായത് ഈ ഒരു ബിസിനസ്സ്, ഈ ഒരു മെഷീനെ കുറിച്ചിട്ട് ഇപ്പ ഒരാളോട് പറയണ്, ഇപ്പൊ കെങ്കൻ വാട്ടർ എന്നാണ് ഈ വെള്ളത്തിന്റെ പേര് അപ്പോ ഇങ്ങള് ഗൂഗിള് ചെയ്താല് കെങ്കൻ വാട്ടർ. ഈ ഒരു ബിസി- നസ്സിനെ കുറിച്ചിട്ട് ഇപ്പൊ ഒരാള് പഠിക്കുകയാണെന്നുണ്ടെങ്കില് അയാൾക്ക് ഇപ്പൊ ഒരുപാട് ഈ ബിസി നസ്സ് എന്തുകൊണ്ട് ചെയ്യണം? ഇപ്പൊ ഈ ബിസിനസ്സിന്റെ ഡമോ ആയിട്ട് അദ്ദേഹം എന്റെ വീട്ടിൽ വന്നപ്പോ അയാൾ എനിക്ക് കാണിച്ച് തന്നത് ഇതീന്ന് പ്യൂരിഫൈ ആവുന്ന വെള്ളം ണ്ടല്ലോ അതായത് ഈ നമ്മളെ വെള്ളത്തിലുള്ള അഴുക്ക് എന്ന് പറയണ സാധനം, അത് ആൽക്കലി കൂടിയ വെള്ളമാവുമല്ലോ അപ്പൊ ഈ തക്കാളി അയാള് കഴുകി കാണിച്ചു തന്ന് ഈ വെള്ളം കൊണ്ട് അപ്പൊ തക്കാളി നല്ല പ്യുവർ ആയി. അതായത് വെള്ളത്തിന്റെ ഒരു പി എച്ച് ലെവല് ന്ന് പറയല്ലോ അതായത് ഏഴ് എട്ട് ഒമ്പത് ലെവല് പി എച്ച് ലെവലുള്ള വെള്ളമാണ് ഏറ്റവും പ്യൂരിഫൈ വെള്ളം
ഉം
അതിന് താഴെ പിയൽ ചെള്ള വെള്ളം കുടിച്ചല്പ്പ നമുക്ക് അങ്ങനത്തെ ചില അരുവികളത്തെ വെള്ളം കുടിച്ച നമുക്ക് പെട്ടെന്ന് താഹം തീരും ഫീല് ചെയ്യാറില്ലേ അതേപോലെ അയ്തി ഇ ട്രക്ക്കിം നോക്കെപോയിക്കണെെങ്കി ഇങ്ങക്ക് ഫീൽ ചെയ്യുംഈ മലന്റെ മുകൾന്നൊക്കെ വര് നേ- ന്ന വെ ള്ളെ െക്കണെങ്കിൽ അത് കുടിക്ക്പോ പെട്ടന് താഹം തീരും അതുപോലെ തന്നെ മിനറൽ ആഡ് മിനറൽ വാട്ടർ കുടിക്കുമ്പോ നമു പെട്ടന്ന് താഹം തീരും മറിച്ച് നമ്മള് ചിലപ്പോ ചില കിണറുകളില വെള്ളം കുടിക്കുമ്പോ അത്ര പെട്ടന് ധാഹം തീരു ല ചില കട്ടിപ്പക്കെ ഫീൽ ചെയ്യും ആ അപ്പൊ അത് ചെക്ക് ചെയ്യും ആ ആ ചെക്ക് ചെയ്യുമ്പോ നമുക്ക്ഈ പി എച്ച് ലെവൽ കുറഞ്ഞത് പി എച്ച് ലെവൽ കൂടിയത് അങ്ങനൊക്കെ കിട്ടും ഉം
ഇം
അപ്പോൊ ഇതിന്റെ ഭാഗയിട്ട് ഇപ്പ ഒരു സ്റ്റഡി ണ്ടായിരുന്നു ഈ ഇതിനെ കുറിച്ചിട്ടുള്ള അപ്പോ അയാൾ ഈ നമ്മള ഈ ഡിഷ് വാട്ടർ ഇല്ലേ നമ്മളെ ഉദാഹരണത്തിന് ഞമ്മളെ ഈ സോപ്പ് സോപ്പള്ള വെള്ളം അതൊക്കെ ഈ ആൽക്കരിന് കൂടിയ വെള്ളാ- അത് നീ കുടിക്കാൻ പാടില്ല
ഉം
അതായത്പ്പോ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മള ഈ പാത്രം കഴുകുന്ന സാധനം ആ വെള്ളല്ലേ അത് വളരെ ശുദ്ധമാണ് കാരണം നമ്മള് കൈ ശുദ്ധാക്കാൻ എന്താ ഉപയോഗേ സോപ്പലെ ഉപോഗിക്കല്
ആഹ്
അത്അണുക്കളൊക്കെ പോവും
ഉം
സോപ്പ് വഴിച്ചാല് അതെനിക്ക് കൃത്യമായിട്ടഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ മനസ്സിലായ സംഭവം ഇതാണ് ആൽക്കലിൻ വള്ളം കൊണ്ടിപ്പ നമ്മൾഈ നിലം ചുമരൊക്കെ കഴുകാനേ പറ്റുള്ളൂ അത് കുടിക്കാൻ പാടില്ല അത് കുടിച്ചാല ഞമക്ക് പ്രശ്നമാണ് താങ്കക്ക് മനസ്സിലാവണ്ടോ
ആഹ് തിരിഞ്ഞ് ക്കണ്
ആ അത അതെ അതെ അപ്പോ ഈ ഒരു സാധനം എന്തുകൊണ്ട് ഉപയോഗിക്കണം എന്നുള്ള രൂപത്തില് പ്പീയൊരു ഒരു അറിവ് എനിക്ക് കിട്ടിയത് മൂപ്പരുന്നാ ആ ഞാനിത് ഗൂഗിൾ ചെയ് നോക്കി അപ്പൊ ഇതൊക്കെ ഫുൾ അക്യുററ്റ് സാധനങ്ങളാണ് അതേപോലെ അപ്പൊ ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് ഒരാളട് പറയണെന്നുണ്ടെങ്കില് ഇതാകെ ഒരു ശതമാനം ആൾക്കാരാകയ്യിൽ എത്തിയിട്ടുള്ളൂ
എല്ലേടാ ഇതിപ്പോ ഈ പറഞ്ഞ ഈ കങ്കനും ഈ ഫാനും തമ്മിൽ എന്താ ബന്ധം
അതെ ഞാൻ ഈ ഫാൻന്റെ ബിസിനസ്സിന്റെ സാധ്യതകെ കുറിച്ചട്ടാണ് പറഞ്ഞത് എ സയിലൊക്കെ അപ്പൊ അത് വരണപ്പ കണ്ട് ഭരണപ്പ വിശ്സ അതായത് ഇപ്പൊ പുതിയ ഒരു സംഭവം വരുണ്ട് യേ സിലെ
ഉം
എ സിയിൽ നിന്ന് വെള്ളം ഉൽപാദിക്കണ്ടല്ലോ
ഏ സിന്ന് വെള്ളം വരില്ല അത് പ്യൂരിഫൈ ചെയ്താണ്ട് വിടേ
അത് അതുവരെ പ്യൂരിഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പഠനങ്ങളൊക്കെ നടനോണ്ട് ക്ക് അതായത് വെള്ളം ഇല്ലാത്തരു സംഭവത്തി നിന്നാണോ വെള്ളം എടുക്കണ നമ്മള് വെള്ളം ദർശിക്കാത്തൊ ഒരു സ്ഥലത്ത നിന്നാണല്ലോ വെള്ള വരുന്നത്
ഉം ഉം
അങ്ങനെൊരു പഠനങ്ങളൊക്കെ ഉണ്ടന്ന് പറയാം പിന്നെ താങ്കൾ പറയും
അല്ല അഹ് അഹ്പ്പ എത്രമാത്രം വിജയിക്ക കാരണം എന്താറ്യോ
അല്ല അത് എത്രത്തോളം വിജയി ക്കുന്നല്ല വെള്ളം ഇല്ലാത്ത ഒരു സ്ഥലത്തിലേക്ക് വെള്ളം എത്തിക്കുന്നു എന്നുള്ള അന്തരീക്ഷത്തിലൊക്കെ വെള്ളം മോളീ ഉദാഹരണം ഒരു ബോട്ടിലിങ്ങനെ വെച്ചാല് തണുത്ത ഐസും കട്ടുള്ള ഒരു ബോട്ടിൽ വെച്ചാല് കുറച്ച് കഴിഞ്ഞാല് ചുറ്റും പൊർത്ത് വെള്ളം വന്നല്ലോലേ
ആഹ് ണ്ടാവും
അത് ആഹ് ബോട്ടിന്റെ ഉള്ളിത്തെ വെള്ളല്ലല്ലേ കര്ന ആഹ് പൊറ ത്തെ വെള്ളം മൊത്തം തുടച്ചിട്ട് ഈ വെള്ളം പിന്നും തൂക്കിയാലും സെയിം കിലോ ണ്ടാവോല്ലോ സെയിം ലിറ്റർന്നല്ലേ വെള്ളംണ്ടാവല്ലേ അപ്പൊ ഈ പൊർത്തുള്ള വെള്ളം എന്താണ് അന്തരീക്ഷ ത്തില്ള്ള വെള്ളം തണുപ്പ് കൂടിയ പ്രദേശത്ക്ക് വരാണല്ലോ
ആഹ്
അയത് ഈ ഫിഡ്ജില് എ സി യിലൊക്കെ നമക്ക്ഈ സംഭം കാണാൻ പറ്റു ഈ ഫ്രിഡ്ജില് എ സി ല് വെര്ണ വെള്ളംന്നർഞാല് അന്തരീലക്ഷ്യത്തിലുള്ള വെള്ളം
തല്ലെ അതിപ്പോ പ്യൂരിഫൈ ചെയ്താലും ഇപ്പ എത്ര വെള്ളപ
അത് പ്യൂരിഫൈ ചെയ്യല്ല ആഹ് വരുന്ന വെള്ളല്ലേ അന്തരീക്ഷ ത്തിലെ വെള്ളം അതെട്ക്ക എന്നിട്ട് അത് ക്ലാസ്സിലാക്കാ എന്നുള്ള രൂപത്തിലുള്ള കൺസെപ്റ്റുകൾ വരുന്നുണ്ട് എന്നുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ടുള്ള രൂപത്തിൽ ഞാന അറിഞ്ഞപ്പോ അപ്പോ സ്വാഭാവികായിട്ട് നമുക്കി എന്ത് ചർ ചെയ്യന്നെ യൻ പെട്ടെന്ന് ആലോയ്ചപ്പോ റൂമിലിപ്പോ എ സി ട്ടിയിരുന്നു അപ്പ ഞന് ആ എ സി മക് നോക്കിയപ്പോ എ സിനെ കുറിച്ച് പറഞ്ഞോ അത്രോ
ഉം കഴിഞഴിച്ചപ്പോം ഞാനും ഞാപ്പള്ള ഒരു ഗ്രാമത്തില ബീഹാറിലാള്ളെ ആഹ്
ആഹ് താങ്കള് ബീഹാറിലാണല്ലേ ബീഹാറില് എന്താണ് താങ്കള്
അപ്പം ഇവിടെ രണ്ടു തരം പെരേണ്ട് ഓടുണ്ട് പിന്നെ വാർപ്പുണ്ട്
ഓഹ് താങ്കളിപ്പോ ബീഹാറിലാണല്ലേ അതെ ഓർ അതെ അപ്പൊ അവിടെ ഈ തകരത്തിന്റെ വീടുകളൊന്നുംല്ല നമ്മള ഈ വീഡിയോകളിലൊക്കെ ബീഹാർ ആസാം ബംഗാളിലൊക്കെ എഹ് തകരത്തിന്റെ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ
ഉം മൊ തകരം തകരല്ലേ തകരം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടത് എന്താ ചാല് ഇവലീ മോളല്ലേ മൊള മൊള കീറ്യാണ്ട് ആദ്യം സിമെന്റിന്റെ നാല് കാല് വെക്കും
ആഹ് ആഹ് ആഹ്
ഏഹ് കേക്ണ്ടോ സിമെന്റിന്റെ നാല് നാലുകാലക്കും എല്ലേല് ബെല് അല കൊർ ച്ചുമ്മാ വല്ല്യോരു മരക്കൊള്ളിന്റെ നാല് കാലക്കും ഇങ്ങിട്ട് പിന്നെ എന്ത് മോള ചിയ്യാണ്ട് മോള ങ്ങനെ അടു
ആഹ് ആഹ് ആഹ്
ട്ട് നേരെ ആഹ് മു മുള കീറിയ സാധനക്കാരം അത്ങ്ങനെ ങ്ങട്ട് വെച്ച് പൂർണ്ണായിട്ടാണ്ട് വെച്ചാണ്ട് ആണി വെച്ചടിച്ചു കഴിഞ്ഞാണ്ട് ഇവല് എന്തയ്യും മണ്ണൊണ്ട് തേമ്പ്
ആഹ് ആഹ് ആഹ്
അപ്പൊ അയിനൊരു ഉറപ്പും കിട്ടും
ആഹ് ആഹ് ആഹ്
അങ്ങനെ ഇവിടെഉള്ള ഏതാണ്ട് ഒരു മുപ്പത് ശതമാനം പെ മുപ്പതുണ്ടാവില്ല ഒരു ഇരുപത് ശതമാനം
അവരുടെ ഒരു കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഓൽക്ക് അതൊരു ഫീലിംഗ് ഉണ്ടാവൂല്ല അല്ലെ
അല്ല ഇവിടെ ആ കൾച്ചർ പറഞ്ഞാല് എന്താജ്ജ്പ്പ കൾച്ചറോണ്ട് ഉദ്ദേശിക്കണ്
അത് ഓല് ഇങ്ങനെ സ്ഥിരായിട്ട് അതെ അതെ അതായത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിലൊക്കെ ഭൂമി കുലുക്ക സാധ്യതകളുണ്ട് അപ്പൊ അവര് വീടുമ്മത്രച്ച പൈസ ചിലവാക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്
ഉം ഇവിടെ ഇവിടെ സംഭവന്താ ച്ചാലെ ഇവിടെ ബീയാർ മൊത്തം പാടങ്ങളാ ഇവിടെ പിന്നെ ഇടക്കിടക്ക് വെള്ളം പ്പൊക്കണ്ടാവും പക്ഷെ അത് ഈ ഭാഗങ്ങളിലൊന്നൂല്ല പക്ഷെ മൊത്തത്തില് ഇവടുത്തുള്ള ആളുകള് വീടിന്റെ മേലില് അധികം പണം ചെലവാക്കല് കുറവാണ്
ഓഹ്
പക്ഷെ ഇപ്പ ഇന്നാൽ അതൊക്കെ ഇങ്ങനെ ന്ന ഏഹ് വന്നുകൊണ്ടിരിക്കിണിണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇപ്പോള്ളത് കുഗ്രാമത്തിലാണ് നേപ്പാ പ്പാള് ബോർഡർ തൊട്ടടുത്താണ്
ആഹ് ആഹ് അവിടെ എന്തെങ്കിലും സ്കൂളുകളിൽ പട് പിച്ചാ അങ്ങനെന്തങ്കിലും പരിപാടിയാണോ
മക്തബ് ലാ
ഓഹ് മക്തബ്ന്ന് പറഞ്ഞാല് ഓഫീസ്ന്ന് അങ്ങനെ എന്തൊ അല്ലെ അർത്ഥം
ഉം ഹാദിയന്റെ മക്തബ്
ഹാദിയ ന്ന് പറയുമ്പോ
ധാറുതേനെ അറിയില്ലേ അനക്ക്
അതെല്ലാം ബാക്കി പറ
ആഹ് അയന്നെ അങ്ങനെ എന്താണ് ഇവിടെ ഈ മക്തബ് മക്തബിന്റെ കീഴില് ഇവിടെങ്ങനെ ബിയാളിലിങ്ങനെ കെട്ടി പടുക്കാം
ആഹ് ആഹ് ഞാനേതാലും ഇവിടെ ആസാമിലാണ്
ഉം ജ്ജ് പ്പൊ ഏ ഹ് പ്പൊ ആസാമിലാ ഉള്ളത്
ആഹ്
ഉം അങ്ങോട്ട്താ
ഉം
ഇവിടപ്പം പക്ഷെ ഇവിടൊക്കെ എന്തുണ്ട് ഫാൻ ഉണ്ട്ട്ടോ ആഹ് പെരെയിലൊക്കെ പ്പ വിടെ ഒര് ഫാൻ ഉണ്ട്
ആനെ ഞാൻ എല്ലായിടത്തും ഫാൻ എത്തിക്കണം എന്നുള്ളതിന്റെ ഉദാഹരണം പറഞ്ഞില്ലേ
ഉം അത്ണ്ട് ആഹ് അല്ല അയിന് ഞാൻ എന്ത് അത് ശരിയാണെന്ന് പറഞ്ഞാണ്
ഉം
ഉം പിന്നെ അതേപോലെ ഇവിടെ കരണ്ടിന്റെ പ്രശ്നം ഉണ്ട് പിന്നെ ഇബ